ഹലോ
ഹലോ
ആഹ് എന്താ വർത്താനം
നല്ല വർത്താനം സുഖല്ലേ
ഓഹ് സുഖാണ്
എന്താ പണി
ഞാനിപ്പോ മോളെ കേറ്റ്സ്കൂൾ പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കേണ്.
ഏഹ് എങ്ങനെ സ്കൂൾ പരിപാടി എന്തിനെയ്ന്ന് കൂടിന്
ഓള് ഡാൻസിന് ഇണ്ടായിന്ന്
ഉം ഡാൻസൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കല്ലേ ചെറിയ കുട്ടികളൊക്കെ ക കളിക്കുമ്പോ
നല്ല ഭംഗിയാന്ന് ഓള് സ്കൂള് ടീച്ചർമാരേന്നെ പഠിപ്പിച്ചെടുത്തു പിന്നെ ഡ്രെസ്സുകളൊക്കെ എന്താ ഒരു വേറെ കോഴിക്കോട് പോയി വാങ്ങി പിന്നെ അങ്ങനെ ഡ്രസ്സിന് ക്യാഷ് കൊടുക്കണം ഡ്രസ്സിന് മാ ത്രം ക്യാശോടുത്തമതി നമ്മള്ന്നട്ട് പിന്നെനല്ല ഡ്രസായിരുന്നു ഡ്രസ്സ് നല്ല മീടിം കുപ്പായൊക്കായിട്ട് നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല രസണ്ടയിന് പിന്നെ
ആഹ ചെറിയെ കുട്ടിയാ ആഹ കളിക്കുമ്പോ പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുവല്ലോ കാണാംചെറിയകുട്ടിളെകാണാനും നല്ലഭംഗിയാണ്
ആഹ അതന്നെ നല്ലരസംലൈറ്റൊക്കെ ഒഴിച്ചാല് രസായിരുന്നു
സ്റ്റേജുംകാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവുംസിംഗിൾ ഡാൻസ്യിരുന്നോ?
അല്ലഎല്ലാംഗ്രൂപ്പ്ഡാൻസായിരുന്നു എല്ലാവരുംകൂടിംഇളഡാൻസായിരുന്നു
ഏഹ് അപ്പൊ ഏൽക്കേ എല്ലാ കുട്ടികളും കളിക്കുമ്പോ നല്ല കാണാൻ ഭയങ്കര രസരസയ്കാരം
ആഹ നല്ല രസണ്ടായിന് ചെറിയ മക്കള് കളിക്കുമ്പോളെ
ആഹ പിന്നെ ഗസ്റ്റ് ആരെേലൊക്കെ വന്നീനോ സ്കൂളിലോട്ട്
ആഹ അസിൻവെള്ളീനല്ലേ പാട്ടെരത്തി ഓളുണ്ടായിരുന്നു ഓള് കൊറപട്ടോ ക്കെപാടി നല്ലടിപൊളിയായിരുന്നു
ഓഹ് ആ കുട്ടികളും കാര്യങ്ങളൊക്കെലപ്പം ഡാൻസ് കളിച്ച്
ആഹ് ആഹ് അതന്നെ നല്ലരസുണ്ടായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നു
കാണാനും
ആഹ ഇങ്ങളെസ്‌കൂ ഇങ്ങളവിടെ സ്കൂളില്ണ്ടാനോ
ആഹ എന്റെ മോന്റെണ്ടായിരുന്നു
ഓഹ്
അപ്പൊ ഒഓന് ഓൻ ഡാൻസിനൊയിരുന്നു
ഓഹ്
ഓഹ്ച് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇക്ക് മേക്കപ്പ് ചെയ്യ്ണ്ട് ട്ടോ ഡാൻസിന് ആഹ് ഗ്രുപ്പ് ഡാൻസ് ന്നെര് ന്നു ആൺകു കുട്ടികളായാലും പെൺകട്ടികളായാലും ഒക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു
ഏയ് ഇപ്പ അങ്ങനത്തന്നെ എല്ലാരും മേക്കപ്പ് ചെയ്യും നല്ല മേക്കപ്പ് ചെയ്യും നല്ല രസാ കാണാന് ആൺകുട്ടിയാളതും
ആള് ആൾക്കാരെയും ആളൊക്കെണ്ടായിരുന്നു
ആഹ് ഡ്രസ്സിംഗ് ഒക്കെ എങ്ങനെന്നു
ആഹ് ഡ്രസ്സിങ് ഒരു ഡീജെ പോലെ പാന്റും കുപ്പായൊക്കെ ആര്ന്നു
ഓഹ് അയ്ശരി
അത് അടിപൊളിയായിരുന്നു നമുക്ക് കാണാനും നല്ല രസണ്ടായിനു കളിക്കുന്ന ഓലും ഒര് എക്സൈറ്റ്മെന്റോട് കൂടിയാണ് കളിച്ചിരുന്നത്
ഓഹ് ഗസ്റ്റ് ഗസ്റ്റ് ആരെന്നു
ഗസ്റ്റ് നാലാൾക്കാര് വന്നിരുന്നു സോങ്ങിനായിട്ട് മഞ്ജു ആഹ് അങ്ങനത്തെ നാലാൾക്കാരൊക്കെ വന്നീനു
ഓഹ് പാട്ടാര് ല്ലേ
ആഹ് നല്ല പാട്ടാരൊക്കെ ആയിട്ട് നല്ല ഡീജ ഇട്ടിട്ടായിരുന്നു ഭയങ്കര കളിയായിരുന്നു നല്ല ഡാൻസും കാര്യങ്ങളോക്കെ ണ്ടായിനു പിന്നെ നമ്മള് സ്റ്റേജ് അലങ്കരിച്ച് കാണാനും
അവിടെ എന്നായി എന്നായിരുന്നുണ്ടായിരുന്നേ
അവിടെ കുറച്ചോസം മുന്നേ
ഏഹ് രാത്രിയായിന്നു
ആഹ് രാത്രിയണു എല്ലാരും ഇപ്പോ രാത്രി തന്നെ ആണല്ലോ ഏഹ് പരിപാടിയും കാര്യം വെക്ക്ണത് നിങ്ങൾഎവിടെ ആഹ് സ്കൂൾ വെച്ചന്നായിരുന്നു ആ സ്കൂളിൾ സ്റ്റേജൊക്കെ കേട്ടീട്ട് അടിപൊളി ലൈറ്റും കാര്യം ഏഹ് ഒക്കെ വെച്ചിട്ട് നല്ല രസണ്ടായിന്നു കാണാന്
ഓഹ് അത്ശരി ഇവരുതും അങ്ങനതന്നെനു സ്കൂളിന്റെ ഇവള് സ്കൂള് ഇവിടെ അരീക്കോടാണ് അപ്പോ സ്കൂളിൽ വെച്ചിട്ട്ന്നെ സ്കൂളിന്റെ ഇപ്പറത്തെനു സ്റ്റേജ് കെട്ടീനെ വലിയൊരു ഗ്രൗണ്ട്
ഉം
നല്ല രസണ്ടായിന്നു കാണാന്
കാണാൻ നല്ല രസണ്ടാവും ആർക്കായാലും
ഉംപിന്നെ സോങ്ങായിട്ടും പിന്നെ ഓരോ കുട്ടിയാളെ എല്ലാരും
പക്ഷേ കൊറേ കുട്ടിയാൾ ണ്ടാ കൊറെ ഡാൻസും ഒപ്പനൊക്കെ ണ്ടായിന്നു
ആ അതന്നെ
ഏഹ് ചെറിയ കുട്ടിയാളതും വലിയ കുട്ടിയാളതും ഒക്കെ ആയിട്ട് ആഹ് ദഫ് മുട്ട് ഒക്കെ ണ്ടായിനു നമ്മൾ കാണുന്നവർക്ക് ഒരു ഭംഗിയാണ്
ആഹ് അതന്നെ കുട്ടിയാൾക്ക് രസല്ലേ കുട്ടിയാള് കളിക്കുമ്പോന്നെ ഓൽക്ക് ഒരു ഊറ്റാണല്ലോ സ്റ്റേജ് മ്മേ കേറി കളിക്കുമ്പോ
കളിക്കുമ്പോ ഫസ്റ്റ് ടൈമ് ള്ളോര്ക്ക് നല്ല ഹാപ്പി ആയിട്ടായിക്കാരം
ആഹ് അതെന്നെ ഒൽക്ക് അധികോരു സന്തോഷ മ്മ്
നല്ല ഡാൻസ് ആഹ് നല്ല ഡാൻസ് ആയി കളിക്ക അത് നമ്മള് പഠിപ്പിക്കല്ലേ ടീച്ചേഴ്സ്
ആ അതന്നെ പഠിപ്പിച്ചിട്ടാണ് കളിക്ക്ണെ നല്ല കൊറേ മുന്നേ ഇതിന്റെ എത്രോ മുന്ന പഠിപ്പിക്ക്ണ്ടേ എത്രോ ആഹ് ഒരു മാസം മുന്നെ കളിപ്പിച്ച് നല്ലോം റെഡിയാക്ണ്ടേ അവർക്കന്നെ കൊറേ പണി ണ്ടാവും ചെറിയ മക്കളാകുമ്പളെ
ആഹ് ചെറിയ മ മക്കളാകുമ്പോ അവര് ചെല കുട്ടിയാള് കളിക്കാൻ വെയ്ക്കൂല ചെല കുട്ടികൾക്ക് കളിക്കാൻ വെയ്ക്കും പറഞ്ഞെ
ഓഹ് ആ പിന്നെ അതേപോലെന്നെ എല്ല ഇവിടെ ഉണ്ട്ട്ടോ, എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ എന്താ? ഫുഡായിട്ടും വെള്ളായിട്ടൊക്കെ ഫ്രീ... എല്ലാം ഓല് ഇത ഇതാക്കിക്ണ്. അവിടെന്നെ, ഗ്രൗണ്ടിലായിട്ടെന്നെ.
അടിപൊളി ആയിരിക്കും കാണാൻ. നല്ല ഡീ ജെ കെ ഇട്ട്, നല്ല പവർ സോങ്ങും. ആ, നല്ല... പവർല് സോങ്ങൊക്കെ ഇട്ട്, പിന്നെ അവിടെ... പാട്ട് പാടുമ്പോ ചെല കുട്ടികള് എന്താ സ്റ്റേജ്മ്മ കയറിന്ന് ഡാൻസ് കളിക്കാ...
ആഹ്, അതാണ്. ലാസ്റ്റ് എല്ലാരും കൂടി നല്ല രസാണ്. ലാസ്റ്റ്... ഓലെ പിന്നിങ്ങനെ ഓരോ... ഓരോ സെക്ഷന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയേക്കാം. ഓരോരുത്തരും ഇത് കഴിഞ്ഞിട്ട് ഡാൻസ്... കഴിഞ്ഞിട്ട്, പിന്നെ ഓരോ സക്ഷനാ എന്തോ? ഓലങ്ങെ ഡാൻസ് ഇഞ്ഞും കളിപ്പിക്കാ. പിന്നെ ഇങ്ങനെ ഓല് പാട്ട് പാട്ട്ങ്ങ ഇട്ട് കൊടുത്താണ്ട് ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കാം.
ഉം, ഇപ്പൊ പിന്നെ എല്ലാ സ്കൂളിലും എന്താ ഇതൊക്കെ ഇണ്ടാവലുണ്ടല്ലോ. പരിപാടികളൊക്കെ അതൊരു ഗംഭീരായി...
ആ നടത്തി പോരുന്നുണ്ട് ഇപ്പൊ. ആ, പണ്ട് അങ്ങന അല്ല. ഇപ്പൊ ഫുള്ള് ഇതാണ് മോഡലിംഗ് അല്ലേ?
ഇപ്പൊ ഫുള്ള് മോഡൽ ആയിട്ടുള്ള കളികളും, പിന്നെ ഫുൾ മോഡൽ. മൊ മോഡലായിട്ടുള്ള പാട്ട്കളൊക്കെ ആയിരുന്നു.
ഉം, ന്തായി? ആഹ്
നല്ല രസായിരുന്നു കാണാന്.
ഉം അസൻ വെളിയന്റെ ക്കെ സോങ്ങ് നല്ല രസണ്ടാവും. ഓള് എന്തായാലും എന്താ ആൽബം സോങ്ങും പാടും. സിനിമാ സോങ്ങും പാടും എല്ലാം പാടോള്.
ആ, നമ്മള് ഹെ കെ കൻ കേട്ട് രസി കാൻ നമ്മുക്കൊരു ആഹ്ലാദാണ്.
ആ, അതാണ്. പിന്നെ?
ഓല് ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ. മേക്കപ്പ് ഒക്കെ ഇങ്ങനെ നല്ലോണ്ണം ചെയ്ത് അടിപൊളിയാക്കി. ഉം, നല്ല രസത്തില് അവര് ചെയ്തു തരും. അടിപൊളിയാണ് കുട്ടികള ഇപ്പൊ കാണാനൊക്കെ...
ഉം, നമ്മ കാണുമ്പോ തന്നെ ഒരു സന്തോഷല്ലേ? അവരെ ഡാൻസ് ഒക്കെ? കാണുമ്പോന്നെ, നമ്മുക്കൊരു ഇതാണല്ലോ. പിന്നെ ഇപ്പത്തെ കുട്ടികൾ നല്ലോ കളിക്കൊണുണ്ട്ട്ടൊ, ഇപ്പത്തെ കുട്ടികളെ നല്ലം...
ഇപ്പത്തെ കുട്ടികൾക്ക് കളിക്കാന്ന് പറയുന്ന ഒരാഹ്ള. പണ്ടൊക്കെ എന്താ? സ് സ്കൂളില് പരിപാടിയൊന്നും ഉണ്ടായിച്ചില്ലല്ലോ? ആ മടിയാണ്. പിന്നെ സ്കൂളിൽ പരിപാടിം അങ്ങനൊന്നും ഉ
ആഹ, ഉണ്ടായിട്ടുല്ല.
നമ്മള് കാണുനോയ്ക്ക് ഒരാഹ്ലാദോ? സന്തോഷം. അപ്പൊ മ്മക്ക് കളിക്കാൻ തോന്നും.
കളിക്കണോന്ന്‌ തോന്നും, അതെന്നെ ശരിയ. പിന്നെ എല്ലാരും ഇപ്പ അങ്ങ് തന്നെ പാട്ടിട്ടാ എല്ലാവരും കളിക്ക ന്നെണ്. വല്ല്യോര് അടക്കി കളിക്കന്നെ. പാട്ട് കേൾക്കുമ്പോളേ?
ആഹ് അടി, അമ്മള് കാണുമ്പോ ആ അതിനനുസരിച്ചിട്ടിള്ള... രസംണ്ടാവും. കളി ക്ക്ണോർക്ക് വേറെ അതിനനുസരിച്ചിട്ടുള്ള രസം ഉണ്ടാവട്ടോ. അത് വേറെടു ത്ത് പറയന്നെ വേണം.
ഉം, പിന്നെ സ്കൂൾ ജീവിതൊക്കെ നല്ല രസാണല്ലോ? നമ്മളെ എന്താ? എല്ലാം ഉണ്ടാവല്ലോ അവിടെ കെ പി എസ് മത്സരായിട്ടും ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ടാവലുണ്ടല്ലോ ഇപ്പൊ ഉം
പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഇന്റെ മോന് ഭയങ്കര കളിയായിരുന്നു
ഏഹ് തന്നെ
എന്താ ഞമ്മളെ കാണണോലുക്കും ഒരു രസാണ്
ആഹ് ആഹ്
പിന്നെ
പിന്നെ ഹലോ
ഹലോ
ആഹ് ആഹ് പിന്നേ ഫുഡ്, അവ്ടെ ഫുഡൊക്കെ ഉണ്ടായിണ്ടാവുല്ലേ.
ആഹ് ഫുഡ് അവര് ആഹ് എല്ലാ സൗകര്യങ്ങളും ഓഹ് സ് സ്കൂൾകാരന്നെ നമ്ക്ക് ചെയ്ത് തെര്ന്ണ്ട്. ഫുഡും കാ ഏഹ് ഫുള്ള് അവരുംന്തെന്നെ അറേഞ്ച് ചെയ്ത് തെര്ന്ണ്ട്.
ഓഹ് ഓഹ് ഇങ്ങൾത് വല്യ സ്കൂൾ, വല്യ സ്കൂളാവുല്ലേ ഇങ്ങൾത്?
ആഹ് ഞങ്ങളെ വല്യ സ്കൂളാണ്. അതിനൻസരിച്ട്ട്ള്ള കുട്ട്യേളുണ്ട് ഡാൻസ് കളിക്കാൻല്ലെ കുട്ട്യാളൂണ്ട് അടിപൊളിയാണ്.
ഏഹ് അത് ശരി ഉം ടീച്ചേഴ്‌സൊക്കെ ഉഷാറേയ്ക്കാരല്ലേ?
ആഹ് ടീച്ചേഴ്സ് ഉഷാറാണ്. കുട്ട്യാള് ഡ്രെസ്സിങ്ങും മേക്കപ്പും ഒക്കെ കഴിഞ്ഞ്.
അയ്ന് ടീച്ച് ടീച്ചേഴ്സെന്നെ ചെയ്തൊട്ത്തേനി ഇവൽത് എന്താ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഡ്രസ്സിങ്ങൊക്കെ?
അതല്ല ങ്ങ പൊർത്ത്ന്ന് ആൾക്കാ ചെലാ ചെല സ്കൂളിൽ ടീച്ചേഴ്സെന്നെ ചെയ്തു കൊടുക്കാറ് ണ്ട്. ചെല സ്കൂൾല് പൊറത്ത്ന്ന്
ആഹ് ഇവൽത് എങ്ങനാ വെച്ചാല് ഇവൾത് എന്താ ഡ്രെസ്സിങ്ങൊക്കെ നമ്മൾ വാങ്ങണം. ഡ്രസ്സൊക്കെ വാങ്ങീട്ട് പൊർത്ത്ന്ന് വിളിക്കാണ് ഡ്രസ്സിംഗ് അഹ് ചെയ്തൊടു ക്കാനും മേക്കപ്പ് ആയിട്ടും എല്ലും ചെയ്തൊടുക്കാന് ഡ്രസ്സിങ്ങൊക്കെ പൊർ ആൾക്കാർ വിളി വന്നക്കേന്നു.
ആഹ് അടിപൊളിയാണ് പി ഇവൽത് ന്ന് വെ ച്ചാല് നമ്മള് ഓലെന്നെ ഡ്രസ്സും കാ ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്തെരും. ആന്റ് പിന്നെ മേക്കപ്പ് പൊറത്ത്ന്ന് ആളെ എ ഡാൻസ്
ആഹ് ഡാൻസിങ്ങോ? ന്നാ ഓക്കെ ബൈ.